ഹലോ
ഹലോ
ഹലോ സുഖല്ലെ
ആഹ് കേക്കണില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് കേക്കണ്ട് എന്താ സുഖല്ലേ എന്താ പാട്
എന്താ കൊഴപ്പൊന്നുല്ല.
എന്താപ്പൊ ആഹ് ചായൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു സെയിഡിൽ ഇരിക്കാ
ആഹ് ആഹ്
ഉം പിന്നെന്താ നിങ്ങള് എന്താ ജോലി പോണില്ലേ?
ആ പഠിക്കണ് ഞാന് ജോലിക്കങ്ങനെ പോക്കൊന്നില്ല പഠിക്കാണ്.
ആഹ് എന്താ പഠിക്ക്ണേ
ടിഗ്രി
ഏ
ഡിഗ്രി
ആഹ് ഡിഗ്രി പഠിക്കാ അപ്പൊ നിന്റെ ചെലവും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യണത്
ചെലവ് എന്താ നമ്മളിപ്പോ ജോലിക്കങ്ങനെ പോവുന്നില്ല ശനി ഞായറും എന്നിട്ട് കാറ്ററിങ് എന്തെങ്കിലുംക്കെ പോകും അങ്ങനെ മെയിൻന്റെയിൻ ചെയ്യല
കേറ്ററിങ്ങല്ലേ ങ്ങനെ അയിനായിട്ടൊരു ടീമ് നാട്ടിലുണ്ടോ അതോ വേറെ
ഉണ്ട് നാട്ടിലുണ്ട്. നാട്ടില് അയിനായിട്ടൊരു ടീമുണ്ട് നമ്മളന്നെ കൂട്ടാര് പ്പോ ഓൽ
ആഹ് അതെ ആഹ് അപ്പൊ പിന്നെ ഈ എന്താ ആഴ്ചയിലോ അതോ മാസത്തിൽ ഒരിക്കലോ എങ്ങനെ പോണ്
അല്ലല്ലേ എപ്പഴൊക്കെണ്ടോ അപ്പളൊക്കെ പോവും ഒരാഴ്ച ഒന്നൊക്കെ എന്തായാലും ഉണ്ടാവരൊക്കെണ്ട്.
ആഹ് അപ്പത് മ മറ്റേ ഇത് വേറൊരാളെ കൂടെയാണ് പോണപ്പങ്ങള് അത് ഒരു ടീമായിട്ട് അതോ ഒരു കാറ്ററിങ്ങിന്റെ ടീമായിട്ട് എങ്ങനെയാണത്.
അല്ലല്ലോ അല്ലെ ഞങ്ങള് വേറൊരാളപ്പം
ആഹ്
നാട്ടിൽ ആഹ് കുറച്ചപ്പുറത്തുള്ള വീട്ടിലുള്ള ഒരു ടീമിൽ ഒരു ആൾക്കാരുണ്ട് ഓരപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നാലഞ്ചാറ് ആൾക്കാരുണ്ട് സ്ഥിരം ഓലപ്പ പോക്ക്
ആഹ് ഒരുടീമിന്റെ പോക്ക്
ആഹ് ആഹ്
അ അപ്പങ്ങള് മെയിനായിട്ട് ഒരാളെ ഉം ഉണ്ടാവൂലേ ഒര് ക്യാപ്റ്റന് അല്ലെങ്കിൽ അതിന്റെ മെയിൻ കാര്യങ്ങള് പെയ്സക്കെ ഇങ്ങക്ക് അപ്പൊ കൂലിക്കായിട്ട് ഇങ്ങനെ ഒരാൾ തരിയാക്കരല്ലേ
ആഹ് ആഹ് ആഹ്
അല്ല അപ്പ അങ്ങനെ തരുമ്പോ നമ്മക്ക് മുതലാവോ നമ്മക്ക് കാരണം എന്താച്ചാല് ഓല് കിട്ടിയയിന്റെ ഒരു പകുതിയൊക്കെ അല്ലേ മ്മക്ക് തരോള്ളൂ
അല്ലല്ല മോൽ മൊത്തം അഞ്ഞൂറുപ്പി കിട്ടും അത്തു ഒരു നൂറുപ്പി ഓല് എടുക്കും
ഈഹ് ഞങ്ങള് കൊറച്ച് മുമ്പേ ഞങ്ങളെ കോളേജ്ന്ന് എന്ത് ചെയ്തിരുന്നു നമുക്കിപ്പോ അത്യാവശ്യം നമ്മളെ കോളേജത്തെ കാര്യങ്ങൾ സാധനങ്ങള് ക്കെ ഇതാക്കാൻ വേണ്ടിട്ട് നമ്മള് ഇതേമാതിരി ഈ ഒരു കാറ്ററിങ് പരിപാടിക്ക് പോയിന്ന്
ആഹ്
അപ്പൊ എന്താച്ചാല് ഇവ ല് എന്താ ചെയ്യച്ചാ ഇബാല്ക്ക് ഞങ്ങളെ കോളേജ്ന്ന് ഒരു രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടാവും ഇതിന്റെ മെയിൻ ആൾക്കാര് ഏഹ് ആഹ് പിന്നെ മാത്രല്ല അയന്റെ മേലെ ഒരു വിഭാഗം ഉണ്ടാവും പിന്നെ അങ്ങനെ ഒരു ശൃംഖലന്നെ ഇതില് ഇണ്ടാവും പിന്നെ അതിന്റെ പുറത്ത് ഇല്ലേ ഒരാൾക്ക് ഒരാള് ഈ കുട്ടികളോട് ഡീൽ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മള് ഇത് കൈകാര്യം ചെയ്യല്
ആഹ് ആഹ് ആഹ്
ഏഹ് നിങ്ങൾക്ക് അറിയുണ്ടാവും അതിനെ പറ്റീട്ട്
അതെ ആഹ്
ആഹ് അപ്പൊ എന്താ വച്ചാ അത് അപ്പൊ ഒരാൾക്ക് ഇപ്പൊ എന്ത്യാണ് ഇപ്പൊ ഓരോ ഓരോ ഡീലർമാർ കയിയുമ്പോല്ക്കും ഒരു അമ്പത് റുപ്യ കൊടുക്കും കിട്ടും കാരണം എന്താ വെച്ചാൽ ഏഹ് നമ്മക്കൊക്കെ ഇപ്പ എത്ര കിട്ട ഒരു മുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ അതിന്റുള്ളിലെ നമ്മുക്ക് കിട്ടോള്ളൂ ഒരു പണിക്ക് പോയല് ഉം നിങ്ങക്ക് അപ്പ എത്രയ കിട്ടണ്
നമുക്ക് നന്നൂറുപ്പി
ആഹ് നാന്നൂറ്പ്പണ്ടെക്കെ ഇപ്പോ കാര്യങ്ങൾ നടക്കോ
ഇല്ല നമക്ക് ഇങ്ങനെ കോളേജ് പോകും വരെക്കെ ചെയ്യാം
ആഹ് അപ്പൊ
പിന്നെ എന്ത്ച്ച അമ്മോന് അമ്മോന് ഒരു സൂപ്പർമാർക്കറ്റ് ഉണ്ട് അവിടെ നിക്കും
ആഹ് സൂപ്പർ സൂപ്പർ മാർക്കറ്റിലെ വൈസിയും കാര്യങ്ങളൊക്കെ അല്ലെ
ഉം
ആഹ് അതന്താ വച്ചാ കാറ്ററിങ്ന്ന് പറഞ്ഞാല് ഇപ്പം വലയതൊന്നല്ല കാരണം എന്താ വെച്ചാല് നമുക്ക് പോയി അവരി മുന്നൂറുപ്യ പിന്നെ എന്നും വർക്ക് ഇണ്ടാവില്ലല്ലോ അപ്പം നമ്മള് കയിഞ്ഞ പ്രാവശ്യം ഞാന് ഈ ഒരു കഴുന്ന മാസം ഈ ഒരു കാ ഇങ്ങന പോവാൻ വേണ്ടിട്ട് വിചാരിച്ചിക്ക്ണ് കാരണം എന്താച്ചാ നമ്മളെ ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പണിക്ക് പോണ്‌ണ്ട് അപ്പൊ മ്മള് ഇന്നിപ്പോ കഴിഞ്ഞ മാസം നമ്മുക്ക് മൊത്തം ലീവാവ്ണൊണ്ടന്നെ നമ്മള് വിചാരിച്ചു മൊത്തം ആ ഒരു പണിക്ക് പോവാ ഏഹ് എന്താ വച്ചാല് കാറ്ററിങ് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഗതിയില് ഒരു ഉച്ച മുതല് രാത്രിയോ അല്ലെങ്കിൽ ഈഹ് ഒരു രാവിലെ മുതൽ ഉച്ച വരെ അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എത്ര മണിക്കൂറാ ഉണ്ടാവ
നമുക്ക് അത്രക്കെ തന്നെ ആവുള്ളു കല്യാണത്തിന്റെ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പോയിട്ട് രണ്ട് മണി മൂന്ന് മണിക്ക് തിരിച്ചു വരാം വരുന്ന രൂപത്തില്
ആഹ് കല്യാണ പരിപാടിക്കൊക്കെ പോലുണ്ട്ല്ലേ
ആഹ്
വലിയ കല്യാണത്തിനൊക്കെ പോവാലുണ്ടോ
ഇല്ല നാട്ടുകുടില്ലെ ഈ കല്യാണങ്ങൾക്ക്
ഹ്ഹെ അതുപിന്നെ ഡ്രസ്സുംഅതേപോൽതന്നെ യൂണിഫോമൊക്കെ ഇങ്ങളെകയ്യിലുണ്ടോ?
അത്ഓല്നമ്മളെ ആൾക്കാര്തരും
ഏഹ് അത് ഇത്എങ്ങനെപ്പൊരു ടീമില്കേറഅത് ഈസംഭവം ഇങ്ങനെ?
അങ്ങനെന്നുല്ല പ്പൻ്റെരു കൂട്ടുകാര ആദ്യ ഇണ്ടാ പിന്നെ അയ്ക്ക് ഞാനങ്ങനെ പിന്നെ കേറി അങ്ങനെകെറിയതാണ്.
പിന്നെ ആഹ് അപ്പൊഇങ്ങളെ അപ്പങ്ങളെകൂട്ടുകാരനാരകേറ്റി?
അഹ്ച്ചാറീലാ ഞാൻഅതൊന്നും ചോയ്ച്ചോക്കിട്ടില്ല
ആഹ് നമ്മള് മെല്ലേണ് കേയറില്ലേഅപ്പൊ
ആഹ്
ഏതെലും പൈസക്കാവശ്യംവരുമ്പോ ഇങ്ങൻത്തെ പരിപാടികളൊക്കെ ചെയ്യാന്ന്പറഞ്ഞാ നല്ല ഉപകാരള്ളെപരിപാടിയാണ് ഏഹ് പക്ഷെ ആഹ് എന്ത്ച്ചാ അയ്ന്നല്ലൊരുഇത് വേണം കാരണംഎന്താച്ചാ നല്ലക്ഷമവാണം കാ ചെലൊര് എന്ത് വെച്ചാല് നമ്മളിപ്പോകാറ്ററിങ്ങിനൊക്കെപോയി നമ്മളിപ്പോകാൺണില്ലതല്ലേ സംഭവംനമ്മള്നല്ല കെട്ടുമ്മട്ടിലൊക്കെവന്ന് അയിന്റെആൾക്കാരൊക്കെവന്ന് നമ്മളയിന്റെ മുന്നില്നിക്കും അതേപോൽതന്നെ മറ്റുള്ള എല്ലാ സാധനങ്ങള്തീരും. അഹ് വിട്ടരും അങ്ങ നമുക്ക്കാണുമ്പോവിചാരിക്കും നമ്മള് ഇത്രനല്ലസുഖല്ലപണിയാണ്. എന്താച്ചാല് അത് നല്ലട്ടൊ. പിന്നെ പണിയർഞാല് നമ്മള് അറിഞ്ഞൊടുത്തോളം സാരിഉണ്ടാക്കിയ നമ്മള്പോയവും അങ്ങനെയാണ്. അതെന്തെച്ചാല് ഇവര്എന്ത്യ്യും ആൾക്കാര്. ചിലപ്പോന്തെയ്യും നമ്മള്ഇങ്ങിട്ട് വന്നിട്ടില്ലാന്നുണ്ടെങ്കി സാനട്ടൊട്തിട്ടില്ല നമ്മളിപ്പോന്ത്യ്യും നമ്മ്ക്ക് നമ്മളോട്പറഞ്ഞിട്ടുണ്ടാവും ഇത്രസാനഇട്ടൊടുത്ത മെയ്‌തരതൊന്നു ഇട്ടൊ അങ്ങനെഇട്ട്കൊടുക്കരുത്ന്നില്ലരൂപത്തി ഇത് നമ്മളെ ക്യാപ്റ്റന്മാരുംകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അയിനൻസരിച്ചാണ്ഇപ്പമ്മള് സാനങ്ങള് ഇട്ടൊട്ക്കാ എഹ് അപ്പൊഇവര്ത് വെറു ഇതെങ്ങനെവന്ന്ചൂടായി നിന്ന് ഏഹ് നമ്മള്ആൾക്കാരുടെചൂടുംകേക്കണം മറ്റുള്ളതുംകേക്കണംന്ന്പറഞ്ഞമാരിയെ.
ഉം ഉം
അൻക്ക് വല്ലേഅനുഭവംണ്ടോഅങ്ങൻത്തെ
അങ്ങനെല്ലാദുരണ്ടായിട്ടില്ല പക്ഷെനമ്മളെ ഒപ്പ ഉള്ളൊൽക്കൊക്കെ ഉണ്ടായിക്കുണു.
എന്ത്ണ്ടായി?
ഇപ്പൊസാനംഉണ്ടാവൂലഅല്ലെങ്കില് സാനംപെട്ടെന്ന് കെഴുഞ്ഞു കെഴുഞ്ഞു കെഴിഞ്ഞീനു. ചോറ്കഴിഞ്ഞീനു പക്ഷെഅത് ചോയിച്ചപ്പോ ചോയിച്ചിട്ട്ങ്ങനെ ആൾക്കാര്ചൂടാവ. നമുക്ക്പ്പത് കൊടുക്കാറ്റുലല്ലോ സാനാംഅവിടെഉണ്ടെയിലുള്ളോള്ളൊ കൊടുക്കൻറ്റുള്ളൂ.
ആഹ് ശരിയാണ്
കൊടുക്കുന്ന ആൾ നമ്മളായൊണ്ട് നമ്മളോട് നമ്മളോഡോല്ചൂടാവ.
ആഹ് വെല്ല്യയ പരിപാടിയാൾക്കൊക്കെ പൊയിക്കണോ?
ഇല്ലല്ല വെല്ലിയപാടികളൊന്നുംതുവരെപോയിട്ടില്ല
ആഹ് ചെൽപ്പോന്തെയും നമുക്ക് വെല്ലിയ പരിപാടിക്ക്പോയാതന്നെ നമുക്ക്ചെറിയശമ്പളംകിട്ട്ണ് ണ്ട്ന്ന്ണ്ടങ്കിലും. നമുക്ക്ത് മൊതലായമാരി തോന്നൂംല്ലേ. ആഹ കാരണന്ത്ച്ചാ വെല്ലിയപരിപാടിക്ക്പോയാല്ല ഫുഡ്ട്ടും ഏഹ് ഇപ്പൊരുബിരിയാണിക്ക്ന്ന്ക്കെ പറഞ്ഞാ ഒരുനൂറുപ്യാ ഇത്കൂട്ടാലോ. ഹ് ഹ് ഹ്
ഉം
എഹ് അപ്പൊനമ്മള് ചെലോട്ത്തൊക്കെന്തുണ്ടാവും ഫ്രൂട്സ്സും അതേപോലെതന്നെ മറ്റുള്ള എഹ് പച്ചക്കറിയും അതേപോലെ മറ്റുള്ള ഐസ്ക്രീംമ്മുംകാര്യങ്ങളൊക്കെ. ന്തായിയെന്ന് നമ്മുക്ക്ന്ത്യ്യും ഒരു- നല്ല വാക്ക്ള്ളത് കിട്ടൂലേ
ആഹ് ആഹ് ആഹ്
എഹ് ഏഹ് എന്തായാലും എന്നാലും പട്ടിപണി എടുക്കണം നമ്മള് മൊത്തത്തില്.
നല്ലാ പട്ടിപണിയ്കാരം പിന്നെ നമ്മക്ക്, ഇപ്പ നമ്മളൊക്കേണങ്കിൽ, ഇതേയ്ഞ്ഞിട്ട് വൈകുന്നേരം വേറെ എന്തിനങ്കിലും പോവാന്നൊക്കെ കരുതിയ നടക്കൂല. ഇന്ന് വന്നണ്ട് കടന്നാ പിന്നെ എപ്പള നീചാണ് പറയാറ്റൂല
ആഹ് ആഹ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും
ആഹ
ടൈമ് വേണം ടൈമിനനുസരിച്ച് നമ്മള് പോകൻ പറ്റൂല നമ്മള നമ്മെളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് പോണ്ട കാര്യന്നും നമ്മക്കില്ലല്ലോ ഏ അങ്ങനെയാണെന്ന് ണ്ടങ്കില്, പക്ഷെ എന്താ വച്ചാല്, നമക്കിപ്പോ പഠിക്കാന് ഇപ്പോ ഒരു ഡിഗ്രിന്ന് പറഞ്ഞാല്, ഇപ്പോ ഒര് ഉം ആറ് സമ്മാണല്ലോ ഇപ്പോ ഡിഗ്രി ഇണ്ടാവ. ഇഞ്ഞിപ്പത് ഒരു ഏഴെട്ട് സമ്മാവുമ്പോ ഇങ്ങക്കൊക്കെ. പറയണണ്ട് ല്ലേ.
അപ്പ അങ്ങനേണ് ആയി ഇന്നങ്കി ഈ ഈ ഒരു കൊല്ലം മുതല് മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞു പഴയവരു ഉണ്ടാവുന്നൊരു എറങ്ങി. ഇനി ഫുള്ള് നാല് വർഷ ഡിഗ്രീൻ്റെ ആൾക്കാരാണ്.
ആ നാല് വർഷ ഡിഗ്രി ആയിക്കുണുല്ലേ. നിങ്ങളിപ്പോ പ്ലസ് ടു ന്നാ പറഞ്ഞത്, ഡിഗ്രി ആണെന്നോ.
ഡിഗ്രി യ ഡിഗ്രി.
ആഹ് നിങ്ങൾക്ക് ഇപ്പൊ നാല് വർഷാ
ആഹ്
അപ്പൊ ഏ ഡിഗ്രി അപ്പൊ ഞമ്മള് ഏ ആ അയന്നെ പറഞ്ഞ. അപ്പ എന്താച്ചാൽ ഡിഗ്രി പഠിക്കണെങ്കിൽ തന്നെ ഇപ്പോ എന്ത് ചെയ്യും. ഇപ്പൊ ഒരു കാലിക്കറ്റ് ആണന്ന്ണ്ടെങ്കിൽ തന്നെ ഒരു പത്ത് പതിനാലുറുപ്പ്യ ഡിസ്റ്റൻസ് ആയി തന്നെ വരും അവിടെ പഠിക്കാണെന്ന്ണ്ടെങ്കി ഒരു എഴുപത് എൺമ്പത് റുപ്പ്യൊക്കെ ഏകദേശ നമ്മുടെ ഡിഗ്രി കഴിയുമ്പത്തിന് ആകും ഏ നല്ലൊരു നല്ലൊരു കോളേജ് പഠിക്കാന് ട്ടോ. അപ്പൊ പിന്നെ, അയിന്റെ ഒരു ചലവും മണ്ടും കാര്യങ്ങളും മട്ടങ്ങളും ഒക്കെ ആയിട്ട് നമ്മള അങ്ങനെ ഇതാക്കും മുമ്പിലായി നല്ല രീതില് നമ്മക്ക് പൈസക്കും ചെലവരും കാര്യങ്ങളൊക്കെ ഏ
ഭയങ്കര ചെലവാണ്. കോളേജില് പോയാല്. കുട്ടിളല്ലാരും ചെക്കന്മാരെല്ലാരും കൂടീട്ട് എടുകേകും പോവ എടക്കടക്ക് അങ്ങനെ ഇറങ്ങും
ആഹ് അപ്പളൊക്കെ ചെലവാണ്
ഭയങ്കര ചെലവാണ്
ഉം എന്തായാലും ഞാൻ വിളിക്ക ഞാൻ ചായുടിച്ചിട്ട് ഇങ്ങനെ ഇരി ക്കപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ.
അയിക്കോട്ടെ, അയിക്കോട്ടെ.